ഹലോ ആഹ് കേക്കണ്ട് കേക്കണ്ട് ഞാൻ പറയണ കേക്കണില്ലേ
കൊഴപ്പൊന്നുമില്ല കേറ ക്കേക്ക്ണ്ട് എന്താ വിശേഷം
എന്താ സുഖം എന്തൊക്കെ
എന്താ ഇവിടെയും സുഖൊക്കെണ്
ആഹ് ഭക്ഷണം ഒക്കെ കഴിച്ചോ
ഇല്ലേ കഴിച്ചിട്ടില്ല കഴിക്കാൻ നേര ആവണള്ളൂ അവിടെകഴിച്ചോ
ഇല്ല ല്ല
ആണോ
കഴിക്കാരാവണേ ഒള്ളു ഏയ് ഇല്ല ല്ല ടൈം എടുക്കും കിടക്കാനും കഴിക്കാനൊക്കെ ടൈം എടുക്കും ആഹ
ഒരു പത്ത് പതിനൊന്ന് മണിയാാവും
ആഹ എന്താ ചെയ്യണ എന്നിട്ട്
ഞങ്ങള്ൾ ഇന്ന് ഞായറാഴ്ച ഞാൻ എല്ലാരുംണ്ട് ടിവി കണ്ട് അങ്ങനെ ഇരിക്കായിരുന്നു
ആഹ
എല്ലാരും ഇന്ന് ലീവില്ല ദിവസല്ലേ
ആ ആഹ വെറുതെ ഞായറാഴ്ച ആയതോണ്ടില്ലേ ഉം യാത്രയക്കെ പോലുണ്ട്ര്
ആഹ പോവലുണ്ടേ ഇ വെക്കേഷൻൽ പോയി വയനാട് പോയി
ആഹ സ്റ്റേ ഒക്കായിരിക്കും അല്ലേ
ആ ഡ്രസ്സ് എടുക്കാൻ പോയതല്ലേ
ആഹ് റിസോട്ട് ക്കോ
നിങ്ങള് പോൽല്ലേ
ആഹ് ഞങ്ങിപ്പോ മൂന്നാറ് പോയിന്നു ഒരു രണ്ട് മൂന്നു ദിവസത്തിന് വെക്കേഷനാകുമ്പോങ്ങനെ പോവും ക്ലാസ് ടൈമിലൊന്നും പോകുല്ല പിന്നെങ്ങനെ ശനി ഞായർ കിട്ടാണെങ്കി വൺ ഡേ ഡേട്രിപ്പ് ആയിട്ട ങ്ങനെ പോകും എപ്പോഴൊന്നും പോവുല്ല ടൈം കിട്ടണന് അനുസരിച്ചിട്ട് ഇങ്ങനെ അവടെ എങ്ങനെ എടുത്ത്ക്കൂടി സ്ഥലങ്ങളൊക്കെ ഉണ്ടോ കാണാൻ
ആഹ് ഇണ്ടെ കൊറെണ്ട്
മലയാളം അങ്ങനെ എന്തേലും കേക്കാറില്ലേ
അടുത്ത്
ആഹ് ഇവിടി ഇങ്ങനെ മലയും കാടും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തന്നെ കാണാന് വൺണ്ടി ഒക്ക ആയിട്ട് അങ്ങനെ പോവും ഫ്രണ്ട്സിൻന്റെപ്പം ഫാമിലിന്റെ ഒപ്പ ഒക്കെ ആയിട്ട് വെക്കേഷനൊക്കെ വരുമ്പോള ള്ളു ലോങ് ട്രിപ്പ ഒക്കെ പോവാ
ആഹ് ങ്ങൾ അങ്ങൻ തന്നെ വെക്കേഷൻ ടൈമല്ലന്നെ ഉള്ളൂ സ്കൂൾന്ന് കുട്ടീനെ സ്കൂൾ ന്ന് വിട്ടിട്ടില്ലേന്ന് നോ പ്പോ ഓള് ടൂർ പോയിട്ടില്ല ഓൾ പാർക്കിക്ക് ആയത് കൊണ്ട് ഒന്നിലും കയറുല നമ്മൾ പ്പം പോന്നാലും ഓള് ഒന്നിലും കയറൂല്ല വല്ല്യ കു
ആഹ് ആഹ്
അപ്പം പിന്നെ ഓള് ആഹ് അങ്ങനെ പോയി അപ്പം ഒറ്റക്ക് ട്ടാല് വെറുതെ നമ്മളെ പൈസ പോകാന്നല്ലാ തെ ഓള് ഒന്നിലും കയറൂല്ല പിന്നെ വെറ്തെ വിട്ടിട്ട് കാര്യ ഇല്ലല്ലോ കര്തീട്ടാ പിന്നെ നമ്മൾ നമുക്ക് പോവാന്ന് പറഞ്ഞ അപ്പം പിന്നെ പോകാന്ന് പറഞ്ഞ പിന്ന ഓക്കും കുഴ്പ്പല്ല
പിന്നെ പോയാ മതെല്ലോ ലെ ആഹ് അവിടെ അങ്ങനെ എട്ത്തുകുടി ബീച്ചൊക്കെണ്ടോ?
ഞങ്ങൾത് ഇവ്വടെ അട്ത്തില്ല കോഴിക്കോടാണ്
ആഹ് ഇവടിം കോഴിക്കോട്ക്കെ എത്തണം ബീച്ച് ഒക്കെ കാണണെങ്കി
ക്ക് പറഞ്ഞാല് പിന്നെ ഞാറാഴ്ചയായ പിന്നെ ഇവിടെ ചോര്ത്ത്മ്മക്ക് നാടാണി ചോര്ത്ത്മ്മക്ക് പോവും
ആഹ് ആഹ് അഹ് ഔടെ അട്ത്താക്കാരല്ലേ? ഇവിടെ ചോരം അങ്ങനൊന്നുല്ല കൊടുത്തിമലന്ന് കേട്ട്ക്ണോ?
ആഹ് കേട്ട്ക്ണ്
ആഹ് അത് ഇവ്ടെ അട്ത്താണ് അവിടെത്തന്നെ ക്കാരം അധിക ടൈമും ഇങ്ങനെ ചായ കുടിക്കാനും
ആഹ് അതിനന്നെ ഞാറാഴ്ച ഒരു വി ത ആൾക്കാരും ഇവിട്ന്ന് എല്ലാരും അവ്ട്ക്ക് ചായ കുടിക്കാന് പോല്ണ്ട് മിക്ക ദിവസവും എല്ലാം ഞാറാഴ്ച്ചയും എല്ലാരും പോല്ണ്ട്
ഇവിടെ അങ്ങൻ തന്നെ വീട്ട്ല് വല്ലാതെ ഇരിക്കൂലേ എപ്പളും പോർത്തുകുടി അങ്ങനൊക്കെ തന്നെ ആക്കാരം
ആഹ് അല്ലെ
ഏ ഹലോ കേക്ക് നില്ലേ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ
ഹലോ കേക്ണി
കേക്ക്ണില്ലേ ഹലോ ഹലോ